ഹലോ? കേക്കാവോ?
ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ് ഇവിടെ നെറ്റീഷ്യൂ ഒണ്ട്. നമ്മൾ മാറി നിന്ന് വേണം സംസാരിക്കാൻ പ്പൊ ഞാ മാറി നിന്ന വിളിച്ചേ ഇപ്പോ റേഞ്ച്
ആയ്ക്കോട്ടെ ആഹാ. ആഹ് ഫോർ ജി ആണോ എത്ര ഏതാ ഉം.
പക്ഷെ കൊറച്ച് മഴേ എന്താന്ന് അറയത്തില്ല ചെലപ്പോ ഈ ഏർടെല്ല്ന് റേഞ്ച് പോകും ചെല നേരം. ചെലപ്പോ നമ്മള് കെടക്ക്ന്ന റൂമിലൊക്കെ ആവുമ്പഴേ ആഹ്
ഞാൻ ടെറസിന്റെ മേലെ വന്നിട്ടാ വിളിക്കുന്നേ ഞങ്ങക്കും താഴെയില്ല ഉം.
ആഹ് ഞാനും അതെ താഴെ നിന്നിട്ടൊന്നും കിട്ട്ന്നില്ല ആഹ് അറേഞ്ചില്ല അയ് ഓണ്ടാ, എന്നാ വിശേഷം?
സുഖവായിട്ടിരിക്കുന്നു. അവ്ടെന്ത് പറയ്ന്നു?
ആഹ് ഇവ്ടേം നല്ല വിശേഷം, മഴയൊക്കെയൊണ്ടോ?
മഴ ഇന്നലെ നല്ല പെരുമഴയായിരുന്നു. ഇന്ന് പിന്നെ നല്ല വെയില് വെരുന്നുണ്ട്.
ആ ഇന്നലെ ഇവിടേം അതെ ഇവിടേം നല്ല മഴയായിരുന്നു ഇന്നലെ ഇന്ന് കൊഴപ്പോല്ല. മഴ പെയ്തിട്ടില്ല ഇതുവരെയും തോർന്നു തന്നെ നിക്കുന്നു.
ആഹ് ഇന്നലെ നല്ല പെരുംമഴ.
ആ അതെ അതെ അതെ ആ ഇന്ന് സ്കൂ ആ സ്കള്ന്ന് തോർന്നു
ആഹ് കുട്ട്യാളൊക്കെ പോയാ
ആ പിള്ളേര് പോയിട്ട് ഒരു ഉച്ചയാകുമ്പം വന്നു പന്ത്രണ്ട് മണി ആകുമ്പം വന്നു.
ആ വെയിലായപ്പം നേരത്തെ വിട്ടോ എങ്ങനെയാ വെയിലായേണ്ടാണോ.
ആദ്യത്തെ ദിവസം നമുക്ക് എന്താ ചുമ്മാങ്ങന എന്തെങ്കിലും ഒക്കെ പരിപാടി ഉള്ളൂല്ലോ നാളെ മൊതല് വൈന്നേരം വരെേ ഒള്ളൂ.
ഉം പരിപാടി കഴിഞ്ഞിട്ട് വന്നുല്ലേ
അതെ അതെ അതെ പന്ത്രണ്ടായപ്പം വന്നു.
കുട്ടികളെ അപ്പൊ കൊണ്ട് വിടണോ ഉം അവര് പോവോ.
ആദ്യത്തെ ദിവസായോണ്ട് ഞൻ കൊണ്ടു പോയി വിട്ട്.
ആഹ് കൊണ്ടു പോയി വിട്ട് അല്ലേ. അപ്പം കൊണ്ടുവരാൻ നേരത്തോ തിരിച്ച് വരാൻ നേരത്തോ.
തിരിച്ച് വിളിച്ചോണ്ട് ഒന്നിച്ചാ വന്നെ പതിനൊന്നര പന്ത്രണ്ടര ബാഗ് ഒക്കെ മേടിക്കണമായിരുന്നേ. ബുക്കും പുസ്തക വാങ്ങി അ-അവിടെ തന്നെ എല്ലാം കൂടെ വാങ്ങിചൊന്നിച്ചു വന്നു
ആഹ് ബുക്കും ബാഗും എല്ല
ആ ഇന്ന് അവർക്ക് ബസ്സ് വരികെല ആദ്യത്തെ ദിവസം ആവുമ്പം വണ്ടി വര്യല. നമ്മള് കൊണ്ടോയിം വിട്ടും വിളിച്ചോണ്ടും വരണം
ആഹ് അപ്പൊ നാളതൊട്ട് വണ്ടി വരും. അപ്പം കൊഴപ്പല്ലാലെല്ലേ ആ കൊറെ ദൂരണ്ടോ സ്കൂളിലേക്ക്.
ഇല്ല അടുത്താ കൊറച്ച് പോയാമതി വണ്ടിക്ക് പോവാനുള്ള ദൂരമില്ല പിന്നെയും ചെറിയ നാലി പഠിക്കുന്ന കൊച്ചായയത് കൊണ്ട് പിന്നെ വണ്ടിക്ക് വിട-ള്ളു എടക്ക് ഇവര് പോവുന്ന വഴി ഒരു റോഡ് ഇങ്ങനെ വട്ടം കിടക്ക്‌ന്ന അവ്‌ടെക്കെ ഒത്തിരി വണ്ടിയൊക്കെ വെരുന്ന മൈൻ റോഡ് പോലെ ത്തെ അവിടെ എത്തുമ്പോളുള്ള ഒരു പേടിയുള്ള അല്ലെങ്കി അധികം ദൂരമില്ല ഒരു പത്ത് മിനിറ്റ് കൂടെ നടക്കാൻ ഇല്ല അത്രേ ഒള്ളൂ.
ആ പിന്നെ വേറെ വല്ല കുട്ടികളൊക്കെ പോകുന്നുണ്ടെങ്കി അവരുടെ കൂടെ
ആ ഇപ്പ അങ്ങനെ ഓർത്തോണ്ടിരിക്കാണ് ഇത് നമുക്ക് ഇത്ര അടുത്തുവാ പക്ഷെ വണ്ടിക്കൂലി എണ്ണൂറ് രൂപായുവാ
അതെ ആഹ് വണ്ടിക്കൂലിയുടെ കാര്യം പറയുമ്പോ ല്ലേ
ആ വണ്ടിക്കൂലി അതാ പറഞ്ഞെ പത്ത് മിനിറ്റ് ഉള്ളു താനും എപ്പ വാടക കൊടുക്കണം താനും ഇപ്രാവശ്യ ഇനി അങ്ങനെ നോക്കട്ടേന്ന് പറഞ്ഞോണ്ടിരിക്കുവാ ഏതേലും പിള്ളേര് ഉണ്ടെങ്കിലേ.
ആ പിള്ളേരുണ്ടെങ്കി അവരുടെ കൂടെ അങ്ങോട്ട് വിട്ടാ മതില്ലോ ഞങ്ങളും ഇപ്പം അങ്ങനെ ചെയ്യ്ന്നത് ഉം അതെ ഉം പിന്നെ പണിയൊക്കെ കഴിഞ്ഞു ഭക്ഷണംക്കെ കഴിച്ചോ
ആഹ് ചോറുണ്ടു
ഭക്ഷണം എവിടേ സ്കൂള്ല് ആയിരുന്നോ അതോ വീട്ടിൽ വന്നിട്ടോ
അല്ല അല്ല വീട്ടിലാ
വീട്ടിലാ ആഹ് അപ്പൊ കുട്ടികൾക്കും കൊടുത്തില്ലേ സ്കൂളീന്ന് ആഹ്
ക്ക് നമ്മളെന്തായാലും ഓ ദിവസം അങ്ങനൊന്നുംല്ല ഒരു വെള്ളവോ എന്തേലും ലഡുവോ അങ്ങനെ എന്തെങ്കിലും ചെറിയ കടി കൊടുത്ത് അതേ ഉള്ളൂ ആ എന്നിട്ട് പിന്നെ പാ പന്ത്രണ്ടര കുറച്ച് പേരുടെ മീറ്റിങ്ങും ക്ലാസ്സും എല്ലാം ഉണ്ട് അതെല്ലാം കഴിഞ്ഞ്. പാ അതൊക്കെ അത്രേ ഉള്ളൂ അത് കഴിഞാ പിന്നെ പന്ത്രണ്ടാവുമ്പം വരാം.
പന്ത്രണ്ടാവുമ്പം വരാ ഉം
പന്ത്രണ്ടാകുമ്പം വന്ന് പിന്നെ ബാഗ് വാങ്ങിക്കണായിരുന്നു പിന്നെ ബാഗ് വാങ്ങിച്ച് ആൻ പൊതിനോട്ടിരിക്ക
ബുക്കെല്ലാം ഇന്ന് കിട്ടുവോ അതോ ക്ലാസ് തുടങ്ങിട്ടോ?
ഇടുത്തുള്ളു ബുക്കിന്റെ ഒക്കെ എണ്ണം നമുക്ക് എഴുതി വിടും ഓരോ വിഷയൾക്ക് ഇത്രയും വേണം അപ്പോ നാലായിട്ട് പതിനഞ്ച് ബുക്ക്ണ്ട്.
ആ നോട്ട്ബുക്കോ എങ്ങനെയോ ടെക്സ്റ്റോ
നോട്ട്ബുക്ക്
ആ നോട്ട് ബുക്ക്
നോട്ട്ബുക്ക് പതിനഞ്ച്എണ്ണം ഉണ്ട് വാങ്ങിച്ചത്.
അതെ പിന്നെ പിള്ളേരിങ്ങനെ ബാഗ്ടുത്ത് പോക കാര്യം ആലോക്കിമ്പോ അല്ലേ
ആഹ അതെല്ലാം പാട ചുമന്ന കൊണ്ടോണ്ട എല്ലാം ആഹ് പുസ്തകം ഒന്നും കിട്ടിയില്ല. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞള്ളായിരിക്കും.
ഹ
അറിയിത്തില്ല
അങ്ങനെ
അവിടെ റേഞ്ച് പ്രശ്നംണ്ടല്ലേ? റഞ്ച് പ്രശ്നംണ്ട് നിങ്ങള അവിടെ അല്ലേ
ഇവിടെ താഴെയാണ് റഞ്ച്ശ്നമള്ള ഞാ മേലേ സാധാരണ കയറിട്ട് വിളിക്കാറ് എല്ലായ്പപ്പോഴും മേല കയറിയിട്ടാണ് വിളിക്കാറ്.
ആ അതെല്ലേ
മേലെ എന്തായാലും ഫൈവ് ജി സംഭവംണ്ട്
ആ ഇത് നമുക്ക് ഫൈവ് ജിക്ക കാര്യം പക്ഷെ ചില സമയത്ത് കിട്ടുല എൻ്റെ ഫൈവ്ജി ഫോൺ ആണ് അൺലിറ്റഡ് പക്ഷെ എങ്കിലുംില നേരത്തെ നമുക്ക് പെട്ടന്ന് തീും താലും ചില ട്രെയി ചെയയില്ല ഇവിടെ ഒരു മാസമായിട്ട് എങ്ങനെ ഉള്ളൂ
ആഹ സിം ജിയോ
ആ ജിയോക്കെ ഇവിടെ നല്ല റേഞ്ചാ
ആഹ
ജിയോ നല്ല കുഴപ്പമില്ല
ആഹ ജിയോയണ് പിന്നെ ഞാൻ പിന്നെ യൂസ് ചെയ്യുന്ന അതിനാണെങ്കിൽ മറ്റേ റീചാർജും കുറവാണല്ലോ ജിയോയ്ക്ക്
ആ റീചാർ്ജ് പത്ത മുപ്പത് രൂപ അങ്ങോട്ട്റവാന്ന് തോന്നുന്നുല്ലേ
ആഹ ഞാന ഇവിടെ മൂന്ന് മാസം ഒരുമിച്ച കൊണ്ട് ചെയ്യാം അപ്പം തൊള്ളായിരത്തി സംതിങ്ങങ് ആുള്ളൂ
മൂന്ന് മാസം ആകുമ്പോ എത്ര രൂപ തൊള്ളായിരത്തി
തൊള്ളായിരത്തി എത്രയാവും തൊള്ളായിരത്തി സംതിങ് ആവും തൊള്ളരത്തി ചില്ലറ ആവും. അപ്പൊ പിന്നെ അതാ നത് മറ്റേ നോക്കുന്നതിനക്ക എന്താലും നമ്മള ഇങ്ങെ മാസംറീചാർജ് ചെയ്യുന്നതിനക്കാട്ടും
നമ്മള് പോലെ ഒരു മാസം ചിലപ്പോ ഇരുപത്തെട്ട് ദിവസകാണുള്ളൂ
ഇത് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഡെയിലി അൺലിമിറ്റഡാ പിന്നെ തീർന്നു പോകുല ആഹ അവിടെ എത്രയ റീചാർജ് ചെയ്യുന്നത്?
ആ ഞൻ ഓരോ മാസമാ ചെയ്യുന്നത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി ഏഴു രുപായുടെ അൺലിമിറ്റഡ് ആ എയർടെലാ
എയർടെല്ലന് ആ ഭയങ്കര ചാർജ്ന്ന് തോന്നുംല്ലേ?
ആയിട്ടന്ന് മുന്നൂറ്റിേഏഴ് വരെ ഒരു മാസത്തേക്ക് ഇരുപ ആ മുപ്പ ദിവസത്തേക്ക് ഇരുപത്തെട്ടല്ലാം മുപ്പ ദിവസംുണ്ട്
ആ ജിയോയ്ക്ക് കുറവാട്ടോ ഉം ജിയോയ്ക്ക് കുറവാ എയർടെൽ വെച്ച
ആ അതെ അതെ അതാ നല്ലത്
അതാ നല്ലത് ജിയോ പിന്നെ ഞാൻ പണ്ടങ്കാണ്ടോ എടുത്ത വെച്ചതാണ് അപ്പൊ പിന്നെ എവിടെ പോയാലും കുഴപ്പമില്ല
ആ് ആ ആണോ ഞാൻ ജിയോ ആയിരുന്നു എന്റെ എയർടെൽ ആക്കീതാ ഇടയ്ക്ക് ഇവിടെ റഞ്ച് പ്രശ്ം വന്നപ്പോ ഇങ്ങനെ ആക്കിയതായിരുന്നു
എയർടെലിന് റേഞ്ച്ണ്ട് ഫുൾ ഉണ്ട്
എയർടെലിും റേഞ്ച് ഇപ്പൊ കുറവാാണ് നല്ല റേഞ്ച് ഉണ്ടായിുന്നോ ഇവിടെ ഇപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുകേല
ആഹ്
ഉ ഇപ്പൊ മഴയുടെയാണോ ഒന്നും അറിയത്തില്ല
മഴയുടെ അതെ ഉം
മഴെടെ ആണോന്ന് അറിയത്തില്ല
പിന്നെ വേറെന്തൊക്കെയ ഉണ്ട്
ഒരിടത്തോട്ടും പോക്കൊന്നും ഇല്ലേ ടൂറൊന്നും പോക്കും പെറക്കൊന്നുമില്ലേ
ടൂറിനന്ന ഇപ്പ പിന്നെ നല്ല വെയിലല്ലേ വെയിലത്ത് എവിടെ പോകാതിരിക്കുന്നല്ലേ നല്ലതന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാം അടെ അതെ എന്തൊരു വെയിലാ വെയിലത്തി ഇറങ്ങിട്ടുണ്ടെങ്കി അപ്പ തലവേദന വരും ഇല്ലാത്ത അസുഖം ഉണ്ടാവൂല്ല
എനിക്കും ഈ വെയിലത്തിറങ്ങിയ എനിക്കും ഭയങ്കര തലവേദനയാ ഞാനോർത്ത് എനിക്ക് മാത്രം ഉള്ളായിരിക്കും
ഉം അതെ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും
ആ എനിക്ക് നനഞ്ഞ മുടി ഇങ്ങനെ നമ്മളെ നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോയിട്ട് എവിടെേലും പോകുമ്പോ അങ്ങനെ കുളി ളിക്കാതെ പോയ കൊഴപ്പമില്ല കുളിച്ചിട്ട് പോയ അന്നത്തെ ദിവസം എണി ക്കെല വന്നു കഴിയുമ്പോ എന്ത് തലവേദനയന്ന് പറയാൻ പറ്റിയല്ല
ആ തലക്ക് തലയ്ക്ക് നല്ല വെയിറ്റ് ഒക്കെ ആയിട്ടാണോ തലയ്ക്ക് നല്ല വെയിറ്റ് വരും
തലയ്ക്കും വെയിറ്റും പറയാൻ പറ്റുകേല നമുക്ക് തലവേദന അത്ര തലവേദന ക്ഷീണോ എന്തോര ക്ഷീണ തലയ്ക്ക് ഞാനപ്പഓർക്കും എനിക്ക് മാത്രം ഉള്ളായിരിക്കുന്നു കുളിച്ചിട്ട് നനഞ്ഞ വഴി നമ്മൾ മുടി നനച്ചിട്ട് പോകുക അല്ലേ
ആ ആഹ ആഹ
അങ്ങനെയുള്ളള്ള ദിവസങ്ങളിലെ പ്രശ്നമള്ളൂ രാവിലെ ഒരു പതിനൊന്ന് മണിക്കൊക്കെ പോയാ ഏ
നീർ കെട്ടോ അങ്ങനെ എന്തോപറയില്ലേ നീർ കെട്ട്
ഇവിട ഇറങ്ങി മാത്രേള്ളൂ അല്ലാെ വീട്ടിൽ നിന്നും കുഴപ്പില്ല കുളിക്കാതെ പോയ തല ന ക്കാതെ പോയ ഒരു കുഴപ്പമില്ല എവിടെ വേണേം പോകാം
ആഹ
തല നനച്ചിട്ടെന്താണോ ഇനി
എല്ലാർത്തും എല്ലാവർക്കും ഓരോ അസുഖമാണ് അത് ഈ ക്ലൈമറ്റ നമ്മള എല്ലാരും എല്ലാരും നോക്കാ തന്നെ അവർക്ക് മനസിലാവും എല്ലാവർക്കും ഓരോ തര-
ആ അസുഖങ്ങൾ ഇല്ലാത്ത ആരോളോ അതുപോലെ ശരീരവേദനയൊക്കെ പിന്നെതൊന്നും പറയേണ്ട കാര്യമില്ല അനുഭവിക്കാന്നല്ലേ ഉള്ളു എല്ലാ രോഗങ്ങളും എല്ലാവർക്കും ഉണ്ട്
എല്ലാ രോഗങ്ങളും ഉണ്ട്
ആ ആ നമ്മൾ ഓർക്കുംനമുക്ക് മാത്രേ ഉള്ളൂ ന്നഓർക്കുന്നേ
ഉം നമുക്ക് വരുമ്പോ നമുക്ക് കുറച്ചും കൂടി എന്താഭയങ്കര ഭീകരമായിട്ട് തോന്നും മറ്റുള്ളവർക്കാന്ന് പറയുമ്പോൾ നമുക്ക് വലിയതൊന്നും ഉണ്ടാവില്ല
അതെയതെ നമുക്കന്ന് പറ നമുക്ക് മാത്ര നമ്മൾ ഓർക്കും പക്ഷ തലവേദനക്കെ ഒരുമാതിരി പേർക്കൊക്കെ ഉണ്ട്
ആഹ തല വദന എനിക്കും ഉണ്ട് വെയിൽ കൊണ്ടിട്ട കെ എനിക്ക് വെയിൽ കൊണ്ടിട്ടുണ്ടേ തലവേദന വരും
ആഹ എനിക്കും വെയില് കൊള്ളു ണ്ട അപ്പൊ എട ഡോക്ടർ വന്നേരം പതിനൊന്ന് മണി മുതല് രണ്ട് മണിവരെയള്ള വെയില് കൊള്ളല്ലെന്ന് പറഞ്ഞു എടക്ക് ഞാൻ ഇങ്ങനെ കൊണ്ടാ കാണിച്ച്
ട്ടാഹോ
അപ്പൊ പറഞ്ഞ് പതിനൊന്ന് തൊട്ട് മണി തൊട്ട് രണ്ട മണിവരെ പരമാവധി വെയില് കൊള്ളാതിരിക്ക ഇനി നിങ്ങക്ക് ഇറങ്ങണ വെളിോട്ട ഇറങ്ങണോ എന്നുള്ള ഒരു കൊടയുവായിട്ട് പോയാ മതിയെന്ന് പറഞ്ഞു തലയില് വെയിലടിക്കാതിരിക്കന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് കുടയും കൊണ്ടൊക്കെ പോകോ
ഉം ഉം ഉം
ആഹ് നേരത്തെ വെയില് നമ്മള് അടിക്കരുതെന്നാ പറയുന്നെ
ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ പോയിണ്ട് എന്താല്ലേ ചെയ്യോ ഭാവിയിലേക്കൊക്കെ പൊറത്തിറങ്ങേണ്ടി വരില്ല ഉം പണ്ടൊക്കെ എന്ത് സുഖവാ യിരുന്നു
ഏഹ്
പണ്ടൊക്കെ എന്ത് സുഖമുള്ളൊരു ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു ഇപ്പ എല്ലാം പോക്കായി ഇനിയിപ്പൊ ഭാവിയിലേക്ക് ഇതിനെക്കാട്ടും ഭയങ്കര ഭീകരമായിരിക്ക്ണ്
ആഹ് അതെ അതന്നേ ഉം ഉം വെള്ളോണ്ട് നമുക്ക് വെള്ള ത്തിന് വേനലിന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഇപ്പ നമുക്ക് ഉൾപ്പ കൊഴൽ കിണറുണ്ട് താഴെ അതില് വെച്ചിട്ടുണ്ട് ഇപ്പം വെള്ളത്തിന്കൊ നിങ്ങള അവിടേക്ക ആഹ് സ്വന്തമല്ലെ നമുക്ക് ഇവിടെ ഈ പഞ്ച മുൻസിപ്പാലിറ്റി വഴി ഇപ്പം ഒരു ഫുൾക്കണ്ടറ് താഴെ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാ ആഹ് എല്ലാ വീട്ടുകാർക്കും കൂടെ അവിടെ വെക്കാം മോട്ടറ് അവിടെ വെ ച്ചിട്ടുണ്ട്
ആഹ് നമുക്കും അങ്ങനേണ് ആഹ് നമുക്കും ജലനിധിയുടെ വെള്ളമാണ് കിട്ടുന്നെ
ആഹ് പത്ത് പതിമൂന്ന് പേരുണ്ട് പതിമൂന്ന് പേരടെങ്ങാണ്ട് മോട്ടറ് വെച്ച് നമുക്കങ്ങനെ ഇവിടെ വല്ല്യ കൊഴൽക്കെണറാ അതില് വെള്ളം ഉണ്ട് നമുക്കും വേന അങ്ങനെ വല്ല്യ വേനലിലും വെള്ളം മ കൊറഞ്ഞിട്ടില്ല
ആഹ് നമുക്ക് ഉം ഇതുവരെ വറ്റീ ട്ടില്ല അല്ലേ ഉം
ആഹ് ഇതുവരെ വറ്റിയിട്ടില്ല പിന്നെ ലാസ്റ്റ് വല്യ വേനലാകുമ്പ നമ്മള് നോക്കി നോക്കി ഓരോരുത്തര് നോക്കീം കണ്ടും അടിക്കണം ചെലപ്പൊ നിന്ന് പോവുവേ വെള്ളം കൊറഞ്ഞിട്ടെ കൊഴൽകെണറ്റില് കെണറ്റിലെ വെള്ളം കൊറഞ്ഞിട്ട് നിന്ന് പോവുമ്പൊ അങ്ങനെ നോക്കി അടിക്കണം ഇനി ഇപ്പൊ കൊഴപ്പമില്ല
ഉം ഹം ഹം കറണ്ട് ബില്ലൊക്കെ അപ്പൊ എങ്ങനെയാ സ്വന്തം നോക്കും സ്വന്തം കറണ്ട് ബില്ല് ഒക്കെ അല്ലേ
നമുക്ക് നമ്മുടെ ഇവിടെന്ന് സ്വിച്ച് കൊടുത്തിരിക്കുവാ ഓരോരുർക്ക് അവനോന്റെ വീട് താഴെയ ഓരോരുത്തർക്കും അവനോന്റെ വീടുകളീന്ന് തന്നെ കൊടുത്തിരിക്കുവാ
ഓക്കെ ഓക്കേ ഓക്കെ